ആഹ് കേക്കാം കേക്കാം
ഹലോ?
കേക്കാവോ? ഞാൻ പറയണത് കേക്കാവോ?
ആഹ് കേക്കുന്നുണ്ടോ?
ആഹ് ഉണ്ട് ണ്ട് ണ്ട് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് ആഹ് എന്താ വിശേഷം?
ആഹ് സുഖവായിട്ടിരിക്കുന്നു. മഴയൊക്കെ ഉണ്ടായിരുന്നോ?
ആഹ് ഏ
മഴയുണ്ടായിരുന്നോന്ന്?
ഇല്ല ഇവിടെ മഴല്ല. ഹ് ഇന്ന് വൈകുന്നേരം ചെറുതായിട്ട് റ്റോന്ന് ഇണ്ടായിക്ക്ണ് ഇപ്പൊ മഴല്ല
ഇല്ല ആ ഞങ്ങൾക്ക് ഇവിടെന്ന് മുഴുവൻ മഴയായിരുന്നു പകല്
ആ മഴയായിരുന്നു. രാവിലെ തൊട്ട് മഴയായിരുന്നു.
മഴണ്ടോ?
മഴയ ഉണ്ടായിരുന്നന്ന് രാവിലെ തൊട്ടും മഴയായി ഇപ്പ ഇല്ല വൈകുന്നേരം വരെ മഴയാർന്നു. ഇങ്ങനെ ചാറി ചാറി നിക്കുവായിരുന്നു ഇടയ്ക്ക് നന്നായിട്ട് പെയ്യും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ ചാറ്റല് മഴ അങ്ങനെ
ആഹ് ആഹ്
ഉം ആഹ് ആ യിന്റെ മക്കളൊക്കെ ഉറങ്ങിയോ
ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു. പിള്ളാരെന്ത്യോ ഉറങ്ങിയോ? പിള്ളാരൊക്കെ ഉറങ്ങിയോന്ന്? കേൾക്കുന്നില്ലേ? ഹലോ?
ആഹ് ആഹ് ഇടക്ക് ഇങ്ങനെ ഒരു പോണ പോല്ലേ
ആണോ? ആഹ ഹ ഹ ഹ ആഹാ ഹാ എനിക്ക് കേക്കാം. എനിക്ക് കേക്കുന്നുണ്ട്. ആഹാ ആഹാ പിള്ളാരൊക്കെ എന്ത്യാ ഉറങ്ങിയോ? മക്കളൊക്കെ ഉറങ്ങിയോ?
ഏ
മക്കൾ ഉറങ്ങിയോന്ന്?
ആഹ് മക്കള്
കുട്ടികള് ഉറങ്ങിയോ? കിടന്നോ?
മക്കള് ഇവടെണ്ട്
ആഹ് ഹ അഹ് ശെരി ആഹ് ആഹ് മഴത്തോക് വണ്ടിന്ന് വീണന്റെക്കെ മാറി